ഓ ആഹ്പറും എന്ത്‌ ചായയൊക്കെ ഇണ്ടാക്കിയോ
ഉം ചായ ഉണ്ടാക്കുന്നു അവിടെയോ കഴിഞ്ഞോ
ഞാന് ഞാൻ രാത്രിയില് ബിരിയാണി ഇണ്ടാക്കീന് അപ്പൊ ബിരിയാണി ബാക്കി ണ്ട് ഇനിപ്പോ എന്താ ഇണ്ടാക്കണ്ടേ അറിഞ്ഞൂടാ
അതെ ആഹ് അത് കഴിക്കൂലെ എല്ലാരും അത് കഴിക്കില്ലായിരിക്കൂലേ
കഴിക്കും അയ്ൻ ഭർത്താവ് ഭക്ഷണം കഴിക്കുംന്നില ഇവർ ചായ മാത്രം കുടിച്ചിട്ട് പോനത
ഏഹ്
ഉം അത് മക്കൾക്കെ വേണ്ടു
ചോക്ക് ബിരിയാണി കഴിക്കൂല വേറെനൊന്നും
കഴിക്കും അവര് സ്കൂളിലേക്ക് കൊണ്ടു പോണങ്കി എന്താ ചെയ്യാമോ അവർക്ക് ഇങ്ങനത്തെതല്ല. സ്കൂൾ കൊണ്ടോവാന് ഇഷ്ടം അത് വേറെ കാര്യം. ഹേ ഹെ ഹേ
പിന്നെ അതൊന്നും ആവുല്ലല്ലോ ല്ലേ? ഉച്ചക്കത്തേതല്ലല്ലോ.?
ഇല്ല ഞാനൊന്ന് ഇഡലീന്റെ പാത്രത്തിലിട്ടിട്ട് ആവിയേറ്റിട്ട് കൊടുക്കൂ ളു. സ് കൂൾകൊണ്ടോകുന്നുണ്ടെങ്കില്.
ഉും അല്ലെ ആ അതെ. അതാ കറിവെക്കണ് ന്നൂലഅപ്പതിന് മാവ് കുഴച്ച് വെച്ചിട്ട്ണ്ട്.
മാവ് പൊടിക്കല്ലേ ചെയ്യ്യാ എൻ്റെ് ആഹാ
ഹും
അയിന് എങ്ങനെ വാട്ടി വച്ചുന്ന് അരി വർക്കണം.
അല്ല വെള്ളം തളപ്പിച്ചിട്ട്. കുഴച്ചു വ
ആഹ അങ്ങനെ കൊഴച്ച് വെച്ച് ആ ആ അത് പത് പത്തിരിന്റെ പൊടിന്
ആ സാദാ പത്തിരിപ്പൊടി ഉം. പച്ചരിപ്പൊടി ഉും പിന്നെ വൽ
പച്ച വെള്ളത് തന്നെയാ കൊഴ്ക്കാ. ഹലോ.?
ഒന്ന് തള ട്ട് വേവ് കുടിപോയലും പാടാണ് അല്ല അത് വേവ് കൂടി പോയാ നമുക്ക് പാട പച്ചവെള്ളല്ല വെള്ളം നമ്മളിങ്ങനെ. ച്ഛ് വരില്ലേ? ആദ്യം ൻക്ക്ത് അറിയിലേന്നു. ഞാന് ഇതിന് ഇത് വെന്ത് പോയാ നമ്മള് പത്തിരിക്ക്താകും നല്ല വെന്ത് പോയാ പിന്നെ ഈന്നുൾപ്പുട്ടിൻ്റെ ഞമ്മള് ഈ അച്ഛ്ന്ന് ഇത്ങ്ങട്ട് പോരുംല്ല. പിന്നെ ഇങ്ങനക്ക് ഒരാൾ പറന്ന്തന്നത് ഇങ്ങനെയാണ്. ഇത് കൊഴക്കാന്ന്. പിന്നെ അയിന്റെ ശേഷം നൂലപ്പം എളുപ്പാ മറ്റത് ഞാന്. നൂലപ്പ ഇണ്ടാക്കാനേ നിക്കൂല. എനിക്ക്ത് പാടാണെ ഇത്. പിച്ചിയാലും കിട്ടുല്ല അങ്ങോട്ടുല്ല. ഇത് ലാസ്റ്റിൽ നിന്ന് അത് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരാപ്പം ചുടും അങ്ങനെ ചെയ്യാറ്. അയില് പിന്നെ ഇപ്പൊ ഇനിക്ക് ത്ങ്ങ നായിട്ട് ക്ക്കിട്ടിയപ്പോ പെട്ടെന്നാണ്. ഉം ഉം നമ്മള് വെള്ളം വെക്ക്യ. വെള്ളം തളക്കാൻ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മള് ഈ തള കാം വരുമ്പോ ഒര് ഡോട്ട്, ഡോട്ട്, കുത്ത്, കുത്ത്. കുത്ത് ഇങ്ങനെ വരില്ലേ? വെള്ളത്തില് തളക്കുന്ന സമയത്ത് ആ ആ ചൂടില് നമ്മള് പൊടിയ്ട്ണം അല്ലാതെ വെള്ളം കൂടുതൽ തളച്ചാൽ പിന്നെ. വേ കൂടുതൽ വെന്ത് പോവര്ത് നൂലപ്പത്തിന്. ആ കുത്ത് വരുന്നത് ഇങ്ങനെ കാണുമ്പോ നമ്മൾ പൊടിയിടണം. അതാണ് നൂലപ്പത്തിന്റെ പാകം.
പത്തിരിക്കിങ്ങള് തളച്ച വെള്ളത്തിലല്ലേ.?
ആഹ പത്തിരി നല്ല വെട്ടി തിളച്ച വെള്ളത്തിലല്ലേ കൊയക്കാ നൂലപ്പത്തിനിന്ന് പറ നല്ല തിളക്കണ്ട തിളച്ച് കഴിഞ്ഞൽ നമുക്ക് അച്ചി ന്ന് പോരൂല പാടാണ് ഇത മ്മ നൂലപ്പം പെട്ടെന്ന് പോരേം ചെയ്യും അച്ഛിന്റെ ഉള്ന്ന് സോഫ്റ്റു ആയിരിക്കും.
അതെ അതെ.
ആഹ് നല്ല സോഫ്റ്റ് ആയിരിക്കും.
ആഹ് അപ്പൊ നിങ്ങള് ഈ പുഴുക്കലരി പൊടിക്കുവോ ചെയ്യൂലാതോന്നുലെ നമ്മള അതാ പൊടിക്കാ
പുഴുക്കലരിന്ന് പറയിണത് ചാക്കരിയോ?
ആ നമ്മള്ത് ഈ റേഷ
ചോറ് വെക്കണ കറി ആഹ് അത് ല്ലേ ആഹ് അത് ല്ലേ ആ അത് അത് നൂലപ്പത്തിന് പറ്റുവോ?
ആഹ നമ്മള് നൂലപ്പോഎലടയും നമ്മള് പത്തല്ലല്ലേചുട. നിങ്ങള് പത്തിരി നമ്മള് പ
പത്തല് എാ ശെരി അപ്പൊ എങ്ങനെ. പിന്നെ ഇത് നൂലപ്പത്തിന് എങ്ങനെ ഇതാക്കാ? അയ്യോ എ എല്ലാ സ അല്ല പൊടിച്ചെട്ക്കല് എങ്ങനെയാണ്?
അത് ഈ പുഴുക്കലരി വേണേ കുറച്ച് പച്ചരിയും കൂടി ചേർത്തിട്ട്, മില്ലിൽ കൊണ്ടോയിട്ട് പൊടി ചോണ്ട് വരും. കഴ്കി ഒണെക്കീട്ട്
ആഹ്, എന്നിട്ട്.
നമ്മള് സാധാ നിങ്ങൾ പ്പ ഇതുപോലെ തന്നെ കഴ്കി പച്ചരി കുറച്ച്, പച്ചരി ഇടും. പച്ചരിയും പുഴുക്കലരിയും കൂടി മിക്സ് ആക്കിയിട്ട്. ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് പൊടിച്ച് കൊണ്ടാെരും മില്ല്ന്ന്
അ അതെ ആഹ് അ വെൾ അത് പിന്നെ കഴുകി വാ വെള്ള വെള്ളത്തിലൊന്ന് കുതിർത്.
ആഹ്, കഴുകി ഉണക്കിട്ട്.
ആഹ്, ആഹ്, കുതിർത്ത താ.. കഴുകി ഉണക്കിയിട്ട്. ല്ലേ, രണ്ടും മിക്സ് ചെയ്തിട്ട്. ല്ലേ, ല്ലാതെ ചാക്കരി ഒറ്റക്കല്ല ല്ലേ?
ഒറ്റക്ക് പൊടിക്കുന്നവരും ണ്ട്. വേണെങ്കി പച്ചരി മിക്സ് ആക്കാന്നേ ള്ളൂ, നിർബന്ധം ന്നുല്ല.
ആഹ് അതിനെ കൊണ്ട് നൂൽപുട്ടും ചൂടും എലേട പത്തല്ല് പിന്നെ നെയ്യ് പത്തല് അറിയോ ഇങ്ങള്ക്ക് നിങ്ങൾ വെളിച്ചെണ പത്തിരിന്ന് അങ്ങന എന്തോ തോന്നുന്നു പറയാത് ആഹ് സംഭവങ്ങളൊക്കെ പൊടിക്കത്താണ്ടാക്കും
ഏഹ് പിന്നെ ഇഞ്ഞ് അങ്ങെനൊന്ന് ചെയ്താേക്കണം ന്നാപ്പം റേഷനരിണ്ടല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, അങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടര. എന്നിട്ട് അത് കൊണ്ട് എന്ത്. പ ആഹ് എന്തൊക്കെ ഏഹ് നൂലപ്പംണ്ടാക്കും പത്തല് അതേ ഉം, ഏതാ കൂടുതല് ടുക്കണ്ടേ?
റേഷനരി എട്ക്കു കൂട്തല്
ആഹ്, പച്ചരി കുറ കുറച്ച. ആഹ് രണ്ട് കിലോക്ക് ഒരു കിലോക്കെ പച്ചരി എടുക്കുവോ?
ആഹ് അത്രയൊന്നും വേണെന്നില്ല ഇപ്പൊ അഞ്ച് കിലോൻ പുഴുക്കലരി പൊടി ഒരു ഒന്നര കിലോ പച്ചരി അങ്ങനെയല്ലേ ഇടൂ ഒന്നര ആഹ് അത്രയേ വേണ്ടു ഉം
എന്നിട്ട് പത്തല് എങ്ങനെ നിങ്ങൾ ഇണ്ടാക്കാറ്
പത്തല് നിങ്ങള് പത്തിരി പോലെ തന്നെയാന്ന് ഇനി കൊറച്ച് കട്ടി ഉണ്ടാവുന്നേലു പത്തിരി നല്ല നൈയ്സല്ല ഉണ്ടാവാ ആഹ്
തേങ്ങായൊക്കെ ഇട്ടിട്ട്
ആഹ് തേങ്ങ ആ മറ്റ അത് നിങ്ങൾ നെയ്യ് പത്തല് തേങ്ങയും പെരുംജീരൊകോം അല്ലെ
ആഹ് പെരുഞ്ചീരൊകൊന്നും ഇവിടെ ഇഷ്ടമല്ല പത്ത് തേങ്ങാട്ട് അത് അതേപോലെ വാട്ടിടുത്തിട്ട് കട്ടി കുറച്ച് ചെറിയ നല്ല കട്ടിയാ നല്ല കട്ടിയ ഇവിടെ കഴിക്കൂല
അത് എണ്ണയിൽ പൊരിക്കുന്നേല്ലേ
അല്ലല്ല എണ്ണല് പൊരിക്കാറില്ല ഞാന് ഇങ്ങെ പത്തിരി ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കാറ്
ആഹ് എന്നാ അതാ ഏതാ നിക്കറിഞ്ഞൂട ഞാൻ നെയപ്പത്തില് എണ്ണല പൊരിക്കുന്നത്
ഏഹ് ആഹ് ശരി
ഇത് പത്തല് സാധാ പത്തിരി ചുടുന്ന പോലെ തന്നെ പത്തിരിൻ്റെ കു ഇതന്നെ പാത്രത്തിന് ചുടുന്നത്
ആഹ് ആഹ് ശരി ആഹ്
പ്രസ്സില് ഇതാക്കി
ആക്കിട്ട് അങ്ങനെ ആഹ് ആഹ് മൻസിലായി അഹ് ഇതിപ്പൊ എനിക് അതി കിട്ടട്ടെ നിറാവശം എനിക്കിപ്പോ ചെറിയ കാർഡാണ് ചെറിയ വലിയ കാർഡാണ് അപ്പൊ കൊറച്ചരിയേ കിട്ടുള്ളൂ പിന്നെ എനിയിപ്പോ വീട്ടില് ഉണ്ടാവും അവിടന്നാ ഞാൻ കൊണ്ടുവരാറ് അരി
ആഹ് ആഹ് നിങ്ങളിപ്പോ പച്ചരിയും കഴുകി ഉണ ഫാൻ ആറ്റിട്ട് അങ്ങനെ ഉണക്കലല്ലേ
ഫാനില് എന്ത് എന്ത് പൊടിപ്പിക്കാന് പുട്ട് പൊടിപ്പിക്കാനാ അഹ് അല്ല വെയിലത്ത് കഴുകി ഒണക്കീട്ട് വെയിലത്ത് വെക്കും.
ആഹ് ഇത് വെയില ത്തൊന്നും വച്ചൂടേ വെയിലത്ത് വെച്ച്ന്ന വെയിലിന്റൊരു ചൊവവരൂലേ വെ അരി വെയിലത്ത് വെച്ചാല്.
ആഹ് എന്താ ചെയ്യാറ് നിങ്ങള് കഴുകിട്ട്.
തുണിയെ വിരിച്ചിട്ടിട്ട് ഫാൻന്റെ ചോട്ടിലിടും.
ആതേ ന്നട്ട് അപ്പത് ഒരു ദിവസം ഒണങ്ങിക്കിട്ടോ.
ഒരു ദൊവസൊന്നും വേണ്ട രാവിലട്ട് കൊർച്ചൊരു പ പതിനൊന്ന് മണിയെല്ലാമ്പത്തേക്കിനും ഒണങ്ങി. കിട്ടൂലേ ഞാചെയ്യല് നമ്മളീ ചോറ് ഇങ്ങനെ വാറ്. ന്നാവടെ അവിടിന്ന് പറിലോ മോച്. ചോറ് നമ്മും ബെള്ള ഊറാൻ വെക്കലില്ലേ ആഹ് ഞാനങ്ങനെ ചെയ്യല്. ആഹ് കൽത്തിലിട്ടിട്ട് അങ്ങനെ വെച്ചയ്ന്ന അപ്പപ്പിന്നെ പെട്ടെന്ന് ഒരു മണിക്കൂറോലും വേണ്ട.
ആഹ് ബക്കറ്റിലിട്ടിട്ട് കോരൂല അ പിന്നെ വ വാ അരി പ വർക്കെലിട്ടിട്ട് വെള്ളയ്ന്റെ മുകൾക്കൂടെ ഒയ് ക്കുലെ ആഹ് അപ്പപിന്നെ കുതിരൂല ആഹ്.
ആഹ് അങ്ങനായാലും മതി എങ്ങനെയാലും ചെയ്ത മ
ആ ന്ന്ട്ട് അങ്ങനെ നല്ല വെള്ളൊക്കെ നല്ലോ നമ്മളെ സാധാ അരിപോലായിട്ട്
അ ആ അത് പിന്നെ ഓരോ അരി ക്കോരോ സ്വഭാവായിര്ക്കലോ ഇപ്പോ നമ്മള് ചെലപ്പോ പൊട്ച്ചാല്. മ ഒ പത്തല് ഭയങ്കര ഒർപ്പാണെങ്കി ചൂടുവെള്ളത്ത് കൊയ്ക്കും നല്ല സോഫ്റ്റാണെങ്കില്. പച്ചള്ളത്ത്തന്നെ കൊയ്ച്ട്ട് ചുടും അങ്ങനെ ചെയ്യല്.
ന്നൂലപ്പത്തിനോ.
ന്നൂലപ്പത്തിനും അങ്ങൻത്തന്നെ പച്ചവള്ളത്ത്തന്ന.
അതെ ചാക്കരി ആയതോണ്ടാവൂലേ അതങ്ങനെ
ആ അ ആ നല്ല സോഫ്റ്റ് കിട്ടും ഒരു കൊഴപ്പുല്ല
അതെ എന്നാ അങ്ങനൊന്ന് പൊടിപ്പിക്കണം അതറിയില്ലായിരുന്നു ഞാൻ പുട്ടിന് പൊടിപ്പിക്കാറുണ്ട് പുഴക്കല്ലരി.
ആഹ് ആ പുട്ടിനും പൊടിപ്പിക്കും എലയ അപ്പൊ നിങ്ങള് എലയടെല്ലം ഈ പച്ചരിത്തെന്നെ ആക്കാ
ആഹ് അത് ശരിക്കത്. ങ്ങള് എലയട എങ്ങനെണ്ടാക്കാ ഈ പൊടിങൊണ്ട് എന്താ ചെയ്യാ വ ഇങ്ങനെ വാട്ടി കൊഴച്ച്ട്ത്ത്ട്ട് എലേലിങ്ങനെ പരത്തി
സാധാരണ പോലെ പച്ചവെള്ളത്തിലൊക്കൊയ്ച്ച്ട്ട് എലക്കത്ത് വെച്ചിട്ട് അയിന്റെകത്ത് എലടന്റെ ആഹ് അത് വെക്കും.
ഏഹ് പച്ചവെള്ളത്ത് കൊയച്ച മതില്ലേ അത് ചാക്കരി ആയതോണ്ടാവും അങ്ങനെ
ചാക്കര ഉണ്ട ഒരു പണിയുല്ല നമുക്ക് ചുടണെങ്കി പെട്ടെന്ന് പെട്ടന്ന് പരത്തി ചുടാ.
ന്നാഞ്ഞി അങ്ങനെ ഒന്ന് പൊടിപ്പിക്കണം ഇൻക്ക് അറിയില്ലായിരുന്നു
ആ നമ്മളിവിടെ പച്ചരി പൊടിക്കലില്ല അത് ഞാനിങ്ങനെ ഫോൺ വി വിളിച്ചപ്പഴാണ് വേറെരാളും പറയുന്ന കേട്ടത് പച്ചരി പൊടിപ്പിക്കുന്നത് അനക്കറിയില്ലായിരുന്നു.
അതെ ആ അപ്പൊ ദോശക്കെന്താ ചെയ്യ
അരക്കും വെള്ളത്തില്ട്ട് വെച്ച്ട്ട്
അ അത് പച്ചരി ആ പച്ചരിന്നല്ലേ
ആഹ് അത് പച്ചെരിയന്നെ അത് ഉഴുന്നിന്റെതങ്ങ് തലേന്ന് അരച്ചു വെക്കും രാവിലെ ചുടുന്നതെങ്കിൽ
അപ്പതന്നെ ആഹ് അരച്ച് ആഹ് അഹ്ശെരി ആഹ് ഇത് പുതിയ അറിവാ അങ്ങനൊന്ന് ചെയ്തോക്കണം.
ആഹാ ഉംഹ്
അങ്ങനെക്കെയാണ് കാര്യങ്ങള് ന്നിട്ട്പ്പോ ഇന്ന്‌പ്പോന്താ രാവിലെത്തേക്ണ്ടാക്കിയേ കാപിക്ക്
കാപ്പിക്കല്ലേ ഞാൻ പറഞ്ഞെ ബിരിയാണിണ്ട് കൊറെ. ഇണ്ടാക്കണോ വേണോന്ന് തീരുമാനിച്ചില്ല ഉച്ചക്കത്തേക്ക് ചോറ്ണ്ടാക്കും ചോറും കറിയും പിന്നെ ഉച്ച പിന്നെ ആരൂണ്ടാവൂലല്ലോ ഞാനല്ലേണ്ടാവൊള്ളൂ
ആഹ്
ഉംഹ്
അങ്ങനെ രാവിൽത്തേക്ക്ള്ളന്നെ അപ്പാപ്പ കഴിഞ്ഞ് ഇല്ലാ പന്ത്രണ്ട് മണിക്കെ ആവൂലേ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോണങ്കില് അല്ലല്ലാ കൊർച്ച് ദൂരണ്ട് വണ്ടിക്കാടാണ്.
ആഹ് ആഹ്
ഉം ഉം അപ്പ ഇഞ്ഞിയങ്ങനെ പോണം ഒര് ഒര് മണിക്കൂറ് യാത്ര ഇണ്ട്.
ആഹ് അങ്ങനെ ഉം.
ഉം
ബ ബസിനന്നേ പോവാ?
അല്ല വണ്ടി വണ്ടി നമ്ക്ക്ണ്ട് ഡ്ര ഡ്രൈവറ് ഇല്ലാന്നോള്ളൂ വണ്ടി പിന്നെ അപ്പ ഹസ്ബൻഡ് ഇവടെ ഇല്ലല്ലോ പിന്നെ ജേഷ്ഠന്റെ വ് ഇല്ല ഞാൻ പഠച്ചിട്ടില്ല.
ഉം
പിന്നെ പ എനിക്ക് പേടിയാ ജേഷ്ഠന്റെ മോന് ആ ശരി ജേഷ്ഠന് അവ മോന് ഇപ്പ ലീവിന് വന്ന്ട്ടണ്ട് അവൻ പഠിക്ക് ക്കണോട്ത്തന്നെ അപ്പോ അവര് പോവുമ്പോ അവരെ കൂടെ ഓ പോണം ഉം അപ്പ ഇഞ്ഞിപ്പോ എട്ട് മണിക്കല്ലെ ബസ് വരുന്ന് പറഞ്ഞെ?
എവ്ടാ മദ്രസ?
അമാർക്ക് സ്കൂൾ ബസ് എപ്പളാ വരാ?
അവര് ലൈൻ ബസ്നാ പോവാ എട്ടരായാവുമ്പോ പോവും. എട്ടേ നാപ്പത്തഞ്ചിന്റെ ബസ് ഉം എട്ടേ നാപതാവുമ്പോ പോവും ഉം. കൊറച്ച് ദൂരണ്ട് സ്കൂൾലോട്ട് അങ്ങനെ. എന്നാ ഓക്കെ വിളിക്ക ഇൻശാഅള്ളാ.
ആഹ് ഓക്കെ ശരിന്നാ എന്താർഞ്ഞ്?